എലോ കേ കേൾക്കുന്നുണ്ടോ
സുഖം ചായ കുടിച്ചിട്ടില്ല കുടിക്കണം മോന് ട്യൂഷന് പോയതാണ് ഇപ്പ വന്നിട്ട് വന്നിട്ട് കുടിക്കാന്ന് വിചാരിച് ആഹ് പിന്നെ ഉമ്മ വരാണ്ട് ഉം
സ്നാക്സക്കെന്താ ഇണ്ടാക്കിയെ ചായക്ക്
സ്നാക്സ് ഒരു പൊരി ഉള്ളിവടന ഉള്ളിവട പോൽത്തെ ഉള്ളി വടേല് മൈദാ മുക്കല്ലേട ഗോതമ്പ് ഇല്ലല്ലാ ഹസ്ബന്റ് പറഞ്ഞത് ഇനി സിമ്പിള് റെസിപ്പി ഇണ്ട്‌ ഇണ്ടാക്കിയോക്ക്ന്ന് പറഞ്ഞപ്പള് നമ്മള പത്തിരിപ്പൊടി ഇണ്ടല്ലോ വെള്ള കളർ അത് മൈദപ്പൊടിക്ക് പകരാതിട്ടിട്ട്
അയിശെരി
ടേസ്റ്റ് നോക്കില്ല്യ
വേറെന്തൊക്കെയിൽക്കുള്ളിയാണോടാ
ആ ഉള്ളി, മൊളക്, കറിവേപ്പില
അമ്മള് ഉള്ളിവടണ്ടാക്കു
ആ ഉള്ളിവടെന്നെ ആ പൊടി മാറ്റിന്നൊള്ളു
അയ്ശെരി അപ്പൊ നല്ലൊർപ്പ് ണ്ടാവൂല്ലെ പൊടിയാവു ആ ആ ഉള്ളിവട തെന്നെ
ആ ഉള്ളിവടെന്നെ സംഭവം പൊടിയൊന്നു മാറ്റിന്നൊള്ളൂ പ്പൊ കഴിക്കാനും ടേസ്റ്റ്ണ്ടാവല്ലോ
ആ അതെ നല്ല ക്രിസ്പിണ്ടാവും പിന്നെ ഹസ്ബന്റിന് ഇങ്ങനോരോന്ന്
ആ ഹസ്ബന്റിനിഷ്ട്ടാണ് ഹസ്ബെന്റും നല്ലോണണ്ടാക്കും
ആണോ നല്ല ഫുഡ്‌ ണ്ടാക്കു ലെ
ഫുഡൊക്കെ ണ്ടാക്കും ഉം ഇക്ക് മടിയാണ് മൂപ്പര് എല്ലാണ്ടാക്കും ഇണ്ടാക്കാൻ ഇഷ്ട്ടാണ് അറിയെങ്കില് അറിയൂല അപ്പ യൂട്യൂബ്ങ്ങനെ നോക്കിട്ട്
ആ ഒറ്റ വീടാണോ
ഒറ്റ വീട് ഉമ്മ മാത്രോള്ളൂ ഞാനും മ്മേം കുട്ട്യാളൂള്ളൂ രണ്ട് പെങ്ങമ്മാരാണ് അത് കല്യാണം കയ്ഞ്ഞ്
അത് ശെരി ഉപ്പല്ലേ
ഉപ്പല്ല
ഹസ്ബന്റ് നാട്ടില്ള്ളാളാണോ
അല്ലല്ല ഹസ്ബന്റ് സൗദീലാണ് ഇന്ന് വിളിച്ചപ്പം പർഞ പ്പാണ് ഞാൻ പർഞ് കു ഇവര്പ്പൊ വന്ന് സ്കൂൾട്ട് വന്നാലൊന്നും കൊട്ക്കാനില്ല പർഞ്ഞപ്പോ ന്ന ത്ണ്ടാക്കിക്കോ ഇത് സിംമ്പിളാണ്
അത് ശെരി ഓരോ വീഡിയോസ്ങ്ങനെ കാണുമ്പോ അയച്ചെരുല്ലേ
ആ ഇൻസ്റ്റേല് കണ്ടതാണ്ന്നൊക്കെ പർഞ്
ആണോ അയ് ശെരി ഡ്രൈവിങ്ങൊക്കെ ചെയ്യോ
ഡ്രൈവിങ് ചെയ്യോന്നോയ്ച്ചാല് ട്ടൂ വീലറ് ശെർതായിട്ട്ട്ടോ നല്ലോണല്ല ഹസ്ബന്റ് നാട്ട്ക്ക് വെരുമ്പോ മൂപ്പരെ കൂടെ പോയിട്ട് പഠിക്കാൻ പോവും വീട്ട്ലില്ല അയ്ന് വീട്ടിലാരുല്ലാത്തോണ്ട് വാങ്ങില്ല ഹസ്ബന്റ് ങ്ങ വെന്ന് പോണതല്ലേ
ആ അപ്പൊ വെരുമ്പൊ വാങ്ങി
ഉം ആ വെരുമ്പോ ങ്ങനെ ന്തിനെട്ക്കും വാടകക്ക്ട്ത്തിട്ട് ഉം ഉം ചെൽപ്പോ ഏതെങ്കിലും ഞങ്ങളെ കുടുംബത്തിലെന്നെ ആരെതെങ്കിലൊക്കെണ്ടാവും അങ്ങനൊക്കെ ഇനിപ്പോ വന്ന്ട്ട് ഇട്ക്കണംന്ന് പറയ്ണ്‌ണ്ട്
ക്ക് ആവശ്യത്തിന് പഠിക്കാലൊ ലിസൻസൊക്കെടുത്താല്
ചെയ്യാലോ ഞാൻ പർഞ്ഞ് ഇപ്രാശ്യം വന്ന എന്തായാലും ഞാൻപഠിക്കും ആ പഠിക്കാനൊക്കെ ഇഷ്ട്ടാ പക്ഷെ പൊർത്തേക്ക് റോട്ട്മ്മലേക്ക് എർക്കാനൊരു ധൈര്യല്ല ഗ്രൗണ്ട്ന്നൊക്കെങ്ങനെ നന്നായിട്ട് ഓട്ട്ണ്ട് റോട്ട്മ്മലേക്ക് എർ
ഉം ന്നെ അവരുണ്ടാവുമ്പോ ഓരെകൂടെ ഞാനിങ്ങനെ ഓട്ടും ഏ
ആ ഇന്നുച്ചക്കെന്തായിരുന്നു ഫുഡ്ണ്ടാക്കി
ഇന്നുച്ചക്ക് ചിക്കൻ കറി ഇന്ന് രാത്രി അതെന്നെ ആരുല്ലല്ലോ ഞങ്ങള് ആണ്ങ്ങളൊന്നും വീട്ട്ലില്ലല്ലോ
ഒന്നായിട്ട് ഉച്ചക്ക്ണ്ടാക്കലായി
ആ ഒന്നായ്റ്റ് വെക്ക്ണതെന്നെ
രാവിലെ കു കൂൾലേക്ക് ചോറ്കൊണ്ടോണോ
സ് സാധാ സ്കൂളന്നെ മോള് എൽ കെ ജി ലായസമയത്ത് ഇത് കൊണ്ടോവണം ഉം കൊണ്ടയ്നി ഇപ്പല്ല
രണ്ട് മക്കളാണൊള്ളത്
ആ രണ്ടാള് ഒരാള് നാലില് മൂത്താള് രണ്ടാമത്തെ ആള് ഒന്നില്
അഹ് ശരി വീട്ടില് ചെടികളൊക്കെണ്ടൊ
ചെടീ ചെടി അങ്ങനെ ഇല്ല ചെറ്തായിട്ടൊള്ളു ഒരു അഞ്ചാറെണ്ണം വീട്ടില് സ്ഥലല്ല മുറ്റം കൊറവാണ് ചെടി വല്യ ഇഷ്ടല്ല കൃഷിനോട താല്പര്യം.
ഇറ്റർലോക്ക് ഇര്ച്ച്കാണ്ടണോ മുറ്റല്ലാത്ത
എങ്ങനെ
ഇന്റർലോകൊക്കെ വിരിച്ചിട്ടാണോ മുറ്റം കുറഞ്ഞുപോയത്.
ഏയ് അല്ലല്ല ഇന്റർലോക്കൊന്നുല്ല ഞങ്ങള് വ്ടെ ചെറിയവീടാണ്. വീട് വേറെ ഇണ്ടാക്കുന്നുള്ളു പണിഫുള്ള് കഴിഞ്ഞിട്ടില്ല ആ ഇപ്പള്ളത് ഓട് വീടാ ചെറിയവീടാ
കൃഷികളൊക്കെ എന്തൊക്കെണ്ട്
കൃഷിയാണിഷ്ടം പക്ഷെ അതും അങ്ങനൊന്നുല്ല കൃഷിന്ന് പറയപ്പോ വാഴ പപ്പായ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ
പച്ചമുളക് വൈതന അങ്ങനൊന്നുല്ലേ
വൈതന ഒന്ന്ല്ല പച്ചമുളക്ണ്ട് മറ്റേ എന്താണ് കാന്താരി അത് മറ്റേത്ണ്ട്ട്ടോ വൽതുണ്ട്ട്ടോ അതൊക്കെ നല്ലോ ഉണ്ടാവ്ണ്ട് വേറൊന്നും അങ്ങന ഉണ്ടാവുല കറിവേപ്പിലൊന്നുണ്ടാവ്ണില്ല
എന്തെലും വള
കൊറേ ദിവ വള ആ വളം ഇപ്പ ഞങ്ങളിങ്ങനെ ഈ കോയ്മുട്ടന്റെ തോടൊക്കെണ്ടാവുലേ അങ്ങത്തെ വളക്കട്ടോ അങ്ങനല്ല വളമായിട്ടൊന്നു നല്ല വളം വേണം എങ്ങനെണ്ടാക്ക
കാന്താരിമുളകിന് കോഴിമുട്ടത്തോടൊക്കെ ഇട്ടൊട്ക്കാൻറ്റോ.
അല്ല കറിവേപ്പിലക്കെ പർഞത്.
കരിവേപ്പിലക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊയ്ക്ക്ണത് നല്ലതാണ്.
ആഹ് അത് ഒഴിച്ചെടുക്കലക്കെണ്ട് അത് ഇങ്ങനെ ഇലക്കെ ഇങ്ങനെ കേടാവാണ് ചെയ്യുന്നത്.
അതെ കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറിന്റെ വേസ്റ്റ്ക്കെ ഇട്ട്ട്ടേ പുളിപ്പിച്ച് ഇട്ക്കാ രണ്ട്മൂന്ന് ദിവസം ച്ചിട്ട് എന്നിട്ട് അയിന്റെ വെള്ളമാത്രം ട്ത്ട്ട് കൊറേ പച്ചവെള്ളം ഉപയോയ്ച്ച് ക ട്ടി കുറഞൊഴിച്ചൊട്ത്താ കരേപ്പില പച്ചക്കറിക്കൊക്കെ നല്ലതാ
ആ എങ്ങനെ പച്ചക്കറീന്റെ വേസ്റ്റോ
പച്ചക്കറി ഉള്ളി കേടന്നതക്കാളി അങ്ങത്തെ പച്ചക്കറിയുടെ തൊലികളൊക്കെ വേ വെച്ചട്ട് ഉണ്ടവുമല്ലോ ഉള്ളിതോലൊകെ പഴത്തിൻ്റെ തോട് അതേ പുളി രണ്ട് മൂന്ന് ദിവസങ്ങനെ വെക്കണം പുളി
മ്മ് ഭയങ്കര സ്മെല്ലയിരിക്കൂല്ലെ
അതൊക്കെണ്ടാവും
മ്മ്
പിന്നെ അയില് ചണ്ടി ഒഴിവാക്കി ആഹ് അയിന്ന് വെള്ളം മാത്രെട്ത്തിട്ട് പിന്നാ പച്ചക്കറിന്റെ വേസ്റ്റൊക്കെ ആ ബ പിന്നെ ഒരു വേസ്റ്റായിട്ട് ഒരു ബക്കറ്റ് വെക്കണം
ആഹ് ആഹ് അപ്പൊ ഇതൊന്നും ആയിലേ കോഴിക്കാൻ പറ്റൂല വെള്ളം മാത്രം
വെള്ളം മാത്രെട്ത്തിട്ട് കോറേ പച്ചെള്ളൊഴിക്കണം കട്ടീലൊയിക്കര്ത് പച്ചെള്ളൊയിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചൊട്ക്ക്ക ഓരോന്നിൻ്റേ ചോട്ടിലും പക്ഷെ ചണ്ടി ഒഴിവാക്കീട്ട് അയീതന്നെ വീണ്ടും പിറ്റേന്ന് വെക്ക്ണ കഞി വെള്ളം ഒഴിച്ചൊട്ക്ക്ക
ആഹ് അയിലേക്കൊഴിച്ചൊട്ത്താ മതി
ആഹ് കഞ്ഞിവെള്ളം ബക്കറ്റ്കാട്ട് ഒഴിച്ചൊട്ക്ക്ക ആ ചണ്ടീൽക്ക് അങ്ങനെ ചെയ്തോക്കി നല്ലതാണ്
ഉം കറിവേപ്പിലേക്കും പച്ചക്കറിക്കൊക്കെ പറ്റോ
ഓ എല്ലാത്തിനും പറ്റും ഞങ്ങളിവിടെ വഴുതനങ്ങ വെണ്ടക്കൊക്കെ ഒരുപാട് ഉണ്ടാവല്ണ്ട് ഇന്റുമ്മ അങ്ങനേണ് വളട്ട് ഇട്ടൊട്കാറ് വേറെക്കടേ
ഉം ഒര് കറ്പ്പ് ഇങ്ങനൊര് കളറ് ഏലമെലൊക്കെ കറ്പ്പ്
ആഹ് അതെ അതെ വെള്ള ഒരു
ആഹ് കുത്ത് കുത്ത് ആഹ് അതെന്നെ ആഹ് ആഹ് പിന്നെ പുഴു ഭയങ്കര പുഴുവാണ് അതൊക്കെ ഒഴിച്ചാൽ പുഴിയൊക്കെ പോകാൻ മതി
ആഹ് പോവും പോവും ആഹ്
ഉം ഉം ചെയ്തോക്കണം ഉം കഞ്ഞിവെള്ളൊകൊയിക്കല്ണ്ട് ഇങ്ങനെ ഇതൊന്നും ഇടലില്ല പഴേന്നതെ കഞ്ഞിവെള്ളം രാവിലെ പോയി ഒയ്ക്കും
കഞ്ഞിവെള്ളൊഴിച്ചൊടുക്കെര്ത് പിന്നെ അയിന്റെ ചോട് എന്താ പറയാ കട്ടീ മണ്ണൊറച്ച് നിക്കും കഞ്ഞിവെള്ളൊണ
അതുകൊണ്ടാണ്ലേ അങ്ങനെ അത് ശരിയാ
അങ്ങനെ കട്ടില്ലേ അതെതെ അടി പിന്നെ അമ്മൾ ഒഴിക്കണതൊ ഒന്നും അടീക്ക് പിടിക്കൂല വേരില്
ആഹ് ഞാന് പിന്നെങ്ങനെ മണ് മണ്ണ് ഇങ്ങനെ തൊള്ച്ച്ങ്ങനെ വന്നാണ്ട് കോലൊക്കെ ഒരു വടിയൊകെട്ത്തിട്ട് ഇങ്ങനെ താക്കി കൊടുക്കലാണ്
പുളിപ്പിച്ചൊയിചൊട്ക്ണെ നല്ലതാണ് ആഹ്
ആണ്ല്ലേ ഉം അത് ശരി
എങ്ങനെ ഫുഡൊകെ ഉണ്ടാകോങ്ങള് ബിര്യേണിയൊകെണ്ടാകോ
ബിരിയാണി ഒക്കെ ഇന്റൊര്തീല് ഇങ്ങനെ ഇണ്ടാക്കും ഞങ്ങള് മാത്രാവുമ്പ ഇണ്ടാക്കും
ഗസ്റ്റുകളൊക്കെ വെരുമ്പോണ്ടാക്
ഏഹ് ഏഹ് അത് അങ്ങനൊന്നു ഉണ്ടാക്കൂല അതൊകെ ഉമ്മെന്നെ ഉണ്ടാക്കല്
ഓഡ്രെയ്ത് വേടിക്കലൊന്നുല്ലേ
ആഹ് ആഹ് ആരോ വെരുമ്പളൊക്കെ ഓഡ്രെയ്യും ഞങ്ങള് മാത്രം ഞാനും കുട്ടികളുംമ്മീം മാത്രാവുമ്പ എന്തേലൊകെ മന്തിയൊക്കെ ഞങ്ങഹ് കൊർച്ച് മതിയല്ലോ കൊർച്ചളവിലല്ലേ ഇണ്ടാക്കൊള്ളൂ നോൺ സ്റ്റിക്കിന്റെ അതില്ണ്ടാക്കും
പോട്ട്ല് ഈണ്ടാക്ക്ണായിരിക്കുലേ
ആഹ് ആഹ് പോട്ടില്ണ്ടാക്കും അത് അങ്ങനെ ഇണ്ടകുമ്പോ നല്ല ടേസ്റ്റ്ണ്ടാവും കൊർച്ചായതുകൊണ്ടേ പിന്നെ പെങ്ങ നാത്തൂമാരൊന്നും വെരുമ്പ അങ്ങനെണ്ടാകിയാല് ശെരിയാവൂല ഇനി പെരുന്നാളിനൊക്കെ ഇവടെ ബിരിയാണിയെന്നെ അതികുണ്ടാക്കല്
പണികളൊക്കെ വേൻ കഴിക്കാറുണ്ടോ
പണികളൊക്കെ ഇവര് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാല് വേഗം കഴിക്കും
അഹ് പോയി കഴിഞ്ഞ പോകുമ്പോത്തിന് തീരൊന്നില്ലല്ലേ
പോവുപതിന്കഴിയൂല അഹ് പിന്നെ ഇവിടെ ഭയങ്കര തക്കും രണ്ടാളുല്ല അടിയാണ് പോണ വരെ ഒരു തിരക്കാണ് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ
ആഹ് ചോറൊക്കെ രാത്രികൾക്ക് വേറെ ഫുഡ് ഉണ്ടാക്കലാണോ
ഇല്ലല്ല ഉച്ചകൾ
ഒന്നായിട്ട് യാത്ര കെ ഇഷ്‌ടാണോ
ഉം യാത്രയക്കെ ഇഷ്ടാണ് പോവാന് ആളില്ല കൂടെ പോരാന് പ്രശനാണ് ആഹ് ഹസ്ബൻഡ് വരുമ്പോ ഹസ്ബൻഡ് ഭയങ്കര ആളാണ് പോവാനൊക്കെ ഭയങ്കര ഇഷ്ട ഉം എന്നെക്കാളും കൂടുതൽ ഹസ്ബൻഡിനാണ് അപ്പഅങ്ങനെ പോവുന്നത് ആഹ് അവര് മടിക്കുമ്പോളാണ് ഞമ്മൾക്ക് പോവാനൊരു കഴിയാന
ആഹ് ചിലപ്പോ നമ്മക്ക് ഇൻറ്രസ്റ്റ് ഉണ്ടാവുമ്പോ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്
ആഹ് ഇൻട്രസ്റ്റ് അതന്നെ ഇവരെ എപ്പ പറഞ്ഞാലും റെഡിയാണ് ഏത് ടൈമില് ഏത് ഇതിൽ പറഞ്ഞാലും
ഹേ അങ്ങനത്തെ ആളായോണ്ട് കൊഴപ്പല്ല നിങ്ങൾ എന്തേലും പറ പോകുന്നു ണ്ടോ
ഇല്ല ഇല്ല പോണില്ല വർക്കൊക്കെ ചെയ്യണംന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഡിഗ്രി പിന്നെ ഇവിടെ വീ പോയില്ല കല്യാണത്തിന്റെ മുന്നൊക്കെ പോയിന്ന് പിന്നെ പോയിട്ടില്ല നിവിടെ ങ്ങനെ പിന്ന കുട്ടികളക്കെ സ്കൂൾലീവ്ള്ള ദിവസൊക്ക ഒരു ബുദ്ധിമുട്ടാകുമ്പോമ്മവിടെ വീട്ടിലുണ്ടാവുലാ
അപ്ഒരു ബുദ്ധിമുട്ടായി രുന്നു ആ മ്മ അംഗനവാടിൽ പോകുന്നുണ്ട്
അംഗണവാടി ലെ ടീച്ചറാണോ
വർക്കറാണ് ഹെൽപ്പറായി ട്ട്
ആ കൊറെ ആയോ പോകാ തൊടങ്ങിട്ട്
ഉം നീ കഴിയാനായിന് രണ്ട മൂന്ന് വർഷം കൂടെ
അത് ശരി റിട്ടയർഡ് ആവാനുന്നെ ആ അപ്പ പിന്നെ വീട്ടിലെ ആളായല്ലോ ഉം ഓക്കെന്നാ ശരി ഞാൻ വിളിക്കാം
ആഹ് ന്നാ ശരിന്നാ